ഹലോ ആഹെഡി എന്തിനെ ഇയ്യ് നേരത്ത വിളി - ചീഞ്യേ ഞാനടുക്കാൻ പറ്റീന്നില്ലേ ഞാനപ്പൊ പുറത്ത് പോയിന്ന എന്തിന ഇങ്ങനെ വിളിച്ചിന്നല്ലോ എന്ത് എന്തേലും കാര്യം ഉണ്ടായിരുന്നോ
ആഹ് കാര്യണ്ടെന്യേ മറ്റേ ഹോസ്പിറ്റലത്തെ കാര്യയേ അന്നോട് ചോയ്ക്കാൻ
തന്നെ ആഹ് അയെന്തായി നിങ്ങള എന്താ ഏതൊരു ആരെ കുട്ടിക്ക് എർന്നു സുംമല്ലാന്ന്ന്ന് തൈറോയിഡന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പറഞ്ഞീന്ന്
അത് പിന്നെ നാത്തൂന്റെ
ആഹ്
നാത്തൂന്റെ കുട്ടിക്കെനി
അപ്പൊ എന്താണ് അതിന് സംഭവം എന്താണ് ഇപ്പ എന്താ എന്താ ഇങ്ങനെ മോഴേണോ ച്ചെങ്കില് ഏഹ് ഇങ്ങട്ട് എന്ത ഏത് ഡോക്ടറെ കാണിച്ചിക്കണ
അടിന്റെ അത്
ആഹ് തൈറോയ്ഡിന്റെന്നനെ തൈറോയിഡെ അത് ഏത് ഡോക്ട ഇവിടെ ഇങ്ങട്ട് കൊ ഇപ്പൊ എന്താ ഇവിടക്ക് പോ ഞങ്ങളെ ഇവിടക്ക് വരാന് ഇവിടെക്കെ
നല്ല ഡോക്ടണല്ലോല്ലേ
ആഹ് ഇന്ന ചെയ്തത് നല്ല ഡോക്ടറണ് മാത്യു മാത്യു സാറ നല്ല ഡോക്ടറണ് എൻ
സ് സാറ് ആഹ് അവിടെ ഒരു ദിസം ബുക്കെയ്യണം പിന്നെ ഓക്കെ
ഓല് എന്താ എവിടൊക്കെ കൊറെേ സ്ഥലത്ത് കൂടെക്കെ പോയിന്നറഞ്ഞു എന്നിട്ട് എന്തേ ഇപ്പൊ
ആഹ് കുറേ ഡൗറ്റ് കാണിച്ച് ഇങ്ങോട്ട്
ഈ പേടിയൊക്കാരല്ലേ പെട്ടെന്ന് എന്താ അങ്ങനെ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോളേ
അപ്പച്ചി നാൾ പറഞ്ഞിനല്ലോ അവിടെ നല്ല ഡോക്ടർ ഉണ്ടന്നൊക്കെ
ആഹ് ഞാന് ന്നെ ഞാന് നമ്മക്ക് നമ്മക്ക് അനുഭവല്ലേല്ലേ അതോണ്ട് പറയണേ
ആഹ് ഞാൻ പിന്നെ ഓ ഓളെ കാണിക്കാനെ ഒരുസ ക്ക് യ്യാം നാലൊരു ദിവസം എന്നാ ഉള്ളത് വച്ചാലേ
ആഹ് ന്നാജ്ജ് വരുവോ കോളപ്പമ് ആഹ് എന്നാലോള എന്താ പിന്നെ ഞാന് ഞാന ഏതായാലുങ്ങള് വരുമ്പോ ഞാനാണ് അങ്ങോട്ട് വരണ്ടിന്നാ ഞമ്മളൊരു മനസ്സന്റെ കാര്യല്ലേ
ആഹ് അതാ നേജി വരണ്ടി
ആഹ് ഞാൻ വരണ്ടന്നാ എന്താ ഇന്നിണ്ട് പിന്നെ എന്താ നല്ല നോക്കിട്ട് ചിലത് എല്ലാതൊന്നും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുല്ല അള്ള ഇന്റെക്കെ റബേ ഞാനൊ ക്കെ പേടിച്ചിട്ടേ നിങ്ങളോട് പറയാ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ പേടിച്ചാൻ ബാക്കിയില്ല നമ്മുക്ക് ഈ ഓ എന്താ ഇങ്ങനെ കീറുന്ന കാര്യ ഇില്ലച്ചാങ്കിലൊക്കെ അതും ചങ്കിലൊക്കെ ആവുമ്പോളേ ഭയങ്കര പേടിയാണേ
എനക്ക് അത്തർക്കും ഉണ്ടാ
ഹലോ ആഹ്
ആഹ്
ചങ്കിലൊക്കെ ആകുമ്പോ നല്ലതാണ് ന്നിട്ട് ഞാന് എല്ലാർക്കും ഏഹ്
ഏഹ്
ഉം ന്ന് ട്ടപ്പോ ഞാന് എന്താ എല്ലാർക്കും വയങ്കര ഇന്നേക്കായും പേടി കുടിക്കാർക്ക് ഒക്കെ പേടിയായിരുന്നു ഇങ്ങട്ട് ഞാന് എന്ത ഓലാണെങ്കി പേടില്ല പോലെ കാട്ടൂലല്ലോ നമ്മളോട് പറയൂലല്ലോ പേടില്ലപോലെ
ആഹ് പെരുന്ത് ങ്ങോട്ട് പിന്നെ ജ്ജ് നിർത്തീണ്ടവൂല
ഏഹ്
വരുന്ന് പിന്നെ നിർത്തിണ്ടാവൂലല്ലേ
ഇല്ലേ മാ ഏഹ് ഞാൻ വിചാരിച്ച ഓപ്പറേഷൻ കഴിഞ്ഞാല് മരുന്ന് നിർത്താൻ പറ്റുന്ന ഞാൻ വിചാരിച്ചത് പിന്നെ എവിടെ എത്രേ ഓപ്പറേഷൻ കഴിഞ്ഞ മരുന്ന് കൂടി ക്ക സ്ഥിരം കുടിക്ക വേണ്ടത് മരിച്ചോളം കുടിച്ചണത്ര ഇനി
ആഹ് അതെന്നെ
ആഹ് അ അത് ഇഞ്ഞി അത് അത് ചോയിച്ചിട്ടൊക്കെ മതി മതിട്ടോ എന്റെ തുണക്കത്തെ എന്താ പറഞ്ഞു ഏഹ് ഈ ഇങ്ങനെ കുടിച്ചിന മരിച്ചോളം കുടിച്ചേണ്ട വിവരൊന്നും പെച്ചറിയില്ലായിരുന്നു എന്നപ്പ ഞാൻ ഓപ്പറേഷൻ ചെയ്യൂലർന്നു വേണ്ടിന്നില്ല തനിമാറബേ ന പറഞ്ഞ് അപ്പം പറഞ്ഞ് ആസ് അസുഖം വരുമ്പോ പിന്നെ നമ്മള് അങ്ങന ഗുളിക കുടിച്ചെണംന്ന് തരിട്ട് അപ്പൊ നമ്മളന്ത് യ്തു ഗുളിക കു ച്ചാലും മേണ്ടില്ല എന്നാതാ കഴിഞ്ഞിട്ട്യക്കജോലോന്നല്ല നമ്മളപ്പൊ കരുതാ
അതെന്നെറഞ്ഞത് ഓല്ക്കപ്പ ഉടിക്കാതെക്കാനും പറ്റൂലല്ലോ
കുടിക്കാക്കാനും പറ്റൂലല്ലോ കുടിക്കാക്കാനും പറ്റൂല ന്നിട്ട് പിന്നെ പിന്നെന്താ മു ന്ന് മാസം കുടുംബ ര ക്തം പരി പരിശോധിക്കാനൊക്കെ ചെല്ലാൻ പറയും ഞാന് പിന്നെ രക്തൊന്നും പരിശോധിക്കാം ആദ്യോകെ ഇങ്ങനെ പ്പോഴും അയിമ പറ്റിട്ടൊക്കെ ഇങ്ങനെ ശ്രദ്ധ ഉണ്ടായിരുന്നട്ടോ ഇപ്പ പിന്നെ പിന്നെങ്ങനെ പോണുണ്ട് ഇപ്പൊ എന്താ ഇപ്പത്തെ കാലം അങ്ങനത്തെക്കെരു കാലല്ലേ
അതന്നെ ഏതായാലും റബ്ബേ
എന്താപ്പൊ രോഗം എല്ലോർക്കും ഇല്ലാത്തോർക്കും ഒക്കെ ഓരോ രോഗങ്ങളാ പിന്നെപ്പോ ഞമ്മളതൊന്നുംപ്പോ വിഷയല്ലാതായ് വയക്കും വല്യ വല്യ പ്രശ്നങ്ങളാണ്പ്പൊ കേൾക്കണതൊക്കെ
ആഹ കേക്കുണൊക്കെ ഇപ്പോ ഓരോ ക്യാൻസർ ആയിക്കും
ഉം ഞമ്മക്ക് അവനാനക്ക് വരുമ്പോ കരുതും അവനാന്റെ വലുതാണെന്ന് ഓരോ പടച്ചോൻ കാക്കട്ടെ ആർക്കും ആർക്കും ഒന്നും
അതെന്നെ
രോ അസുഖത്തിലൊന്നും പെടുത്താർക്കട്ടെ പടച്ചവനെ അത്രേ ഉള്ളൂ ആഹ ഇങ്ങിട്ടാണെങ്കിലോ ഞാന് ഇപ്പ തല്ലേ ഇപ്പൊ പണ്ടത്തെ പോലെന്നല്ലേ എന്താ തയാറോയിഡ് പ്പറേഷൻ കഴിഞ്ഞാല് എങ്ങനെന്ന്റഞ്ഞാല് മ എന്താ ഇപ്പൊ നമ്മള് പോണം ഇങ്ങനെ ഈ മരുന്ന് ഒരു ഒരു മരുന്ന് കുടിക്കാൻ വാണ്ടീട്ട് മ്മള് കോഴിക്കോട്ട്ക്ക് അവിടുക്കേലൊകെ കിംസ് എവിടെക്കെലും വാ മ്മളെ ഹോസ് എന്താ ദൈവ ആസ്പത്രിക്ക് വിടൂലമ്മളെ
ആഹ
ന്നിട്ട് അവുടുന്ന് എന്താ അവുടുന്ന് മരുന്ന് എന്താ കുടിച്ചിട്ട് മുറി ഉണക്കണം അങ്ങനെ ക്കെണ്ട് എന്താ ഈ പ്പൊ സ്കാനിങ് അതുംതോക്കെടുത്ത് ഞമ്മളെ അതി ന്നാലെ വയ്യത്താലെ അമ്മള് ങ്ങനെ നടക്ക
ഇടങ്ങേറെന്നാലെ പ്പൊത്ണ്ടായേല് പടച്ചോനാർക്കും തരാത്ക്കട്ടെ പടച്ചോനാർ
ആർക്കും തരാക്കട്ടെ തന്ന ആഹ തന്ന പോലത് പച്ച മാറ്റും ചെയ്യട്ടെ
കാട്ടി കൊടുക്കോട്ടെ
ആഹ
ആഹ അതല്ല പറഞ്ഞ
ആഹ പിന്നെന്താ റബേ ഞാനൊക്കെ പേടിച്ച പേടി ജീവിതത്തിലെന്നീ നമക്ക് ഈ പറേഷൻ മൈക്ക് എന്താ തിയേറ്റർ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുമ്പഴൊക്കെ അമ്മക്ക് പേടിയല്ലേ എന്നാ ഞാനാണെങ്കില് വലയ സിസ്റ്റർന്നോ ഏഹ ഇങ്ങിട്ടാണെങ്കിലോ എനിക്കാണെങ്കില ഒരു ധൈര്യവും ഉണ്ടായിരുന്നില്ല അവനർക്ക് വന്നപ്പോ ഒരു ധൈര്യവുല്ല ആഹ ആഹ ആശ് പത്രിക്ക് പോയാ പിന്നെ നമ്മളക്കെ തീർന്നു അമ്മ ആഹ
ഇല്ലേ
ആഹ ഞാനെ മ്മേസിലരുന്നേ നിങ്ങള് പറഞ്ഞുന്നില്ലേ എന്താ ച്ച എന്താ എത്ര കൊല്ലം നിന്നീന്നൊക്കെ പറഞ്ഞുന്നില്ലേ നാലഞ്ച് കൊല്ല നിക്കക്കണു ഞാനാടേ
ആഹ അതെ ഏതായാലും ഏഹ മിസ്സിലനി ഇപ്പ എവിടാ ജീ
ഞാനിപ്പ പോക്ക ഞാൻ നിർത്തില്ലേ ഞാനിന്റെ മാപ്പിളക്കാരർന്നും ഇഷ്ടമല്ലല്ലോ ആഹ എന്റെ മാപ്പിളക്ക ഇഞ്ഞ ഇനിങ്ങ ഒന്നും വേണ്ട മതി പറ മതി ഇഞ്ഞഴന്തങ്ങന്റെ ഏർപ്പാടൊക്കെ തന്നു ഏഹ
ആഹ ടങ്ങി ഉണ്ടോ ജോലി
ഇല്ല ഞാൻ ഇപ്പൊന്നും ചെയ്യുന്നില്ല ഞാൻ വീട്ടിൽ ഇന്ന് ഞാൻ പറ പറഞ്ഞില്ലേ ഞാനി ഇപ്പോ ഇന്റെ പരിയിൽ തന്നെ എണ്ട് ഇഷ്ടം പോലെ പണിയളിന്റെ പരിയിൽന്നെ എണ മുറ്റൊക്കെ കണ്ടാ മതി മുറ്റ അരച്ചയച്ച് മുറ്റക്കെ അടിച്ചായിട്ട് മുറ്റം കണ്ടാ മതിയറാകെ മയഴ്തിട്ടുംതായിട്ടും
എന്ത് ന്ന് ഇന്ന് മായത്ട്ടൂലേ. അട്ചേരിണ്ടാവൂല.
ആ നാലീസായി. ഇച്ചെന്താണാവോ മുറ്റത്ത്ക്കൊന്നും എർങ്ങാനോ അട്ച്ചോരാനോ അങ്ങൻത്തേനൊന്നും തോന്ന്ല്ല്യ വെറും മടി.
ങ്ങാനും അട്ച്ചോരാ
ആ എന്താന്നോ പുല്ല്ണ്ടാകാണ് ഇ ങ്ങളെ മുറ്റത്ണ്ടോ ന്നർച്ച്പുല്ല്?
ആ ഇണ്ടേനി കൈക്കോട്ടോണ്ട് ചെത്തിക്കോരി.
ഹെ ഹേ അപ്പൊ പുട്ച്ചീലും വൽത് മടയിലന്ന പോലായി.
ഏ
ഞാന് കൈയ്യോട് പർച്ചാണെങ്കി ഇങ്ങളവ്ടെ കൈക്കോടോണ്ടകളി ണെ. ആ അത് സെരി എന്താ നല്ലെ. എന്താ കൈക്കോഴി മെറ്റല്ണ്ടന്നോ മെറ്റല്ണ്ടേ. ആ പടി അത് മെറ്റൽ ഇട്ടാലേ നമ്മക്ക് എങ്ങനെെന്നോ പിന്നെ എന്താ മെറ്റല്ട് പോരാണെ.
ഇല്ല്യ.
പിന്നെ എങ്ങനെ അമ്മളെ അങ്ങനെ കൈക്കോട്ടോട്ട് പറ്റ്യാ അപ്പ അന്റെ മുറ്റത്ത് മെറ്റല്ണ്ട്ട്ടില്ലേ?
ട്ട്ണ് ഇവടെട്ട്ണ്.
ആഹാ ട്ട്ണ് അയ്ന്റെടെക്കൂടെയ് ക്കാരം പവം ചുര്ക്കി പറഞ്ഞാ മെറ്റല് മുറ്റത്ത്ണ്ടാവൂല ഒക്കെ കോരി കഴിച്ചിട്ട്ണ്ടാവുന്ന. പ്പ അതാപ്പ ചിർച്ച്ണേന്റർത്ഥലെ.
അല്ലേ അങ്ങനെ ചെത്ത് അല്ല ഇപ്ട്ത്തെ ചെത്തി കോരുമ്പോ അങ്ങനാണ്ട് പോരെേല്ല.
ഇല്ലല്ലേ ആ ആ അപ്പൊ പയ ആഹ് ഇല്ല്യ ഇങ്ങൾതൊക്കെ ഇ ങ്ങളെ പെരൊക്കെ കൊറേ ആയില്ലേ ഞങ്ങൾത്ത്പ്പട്ത്തല്ലേലൊ. കൊറേ ഇണ്ടേ കട്ടീല് ഇട്ട്ക്കുണു അതാണേ.
ഹ്. ആതാ പുല്ല്ന്റെ അടി ഒന്നായ്ട്ട്ള് കൈക്കോട്ടോണ്ട് വെല്ലങ്ങട്ട് ഇതാക്യാതി. ഇങ്ങട്ട് ചെത്ത്യാ മതി ഇങ്ങട്ട് ആ പൂ ആ കല്ല് ല്ലവ്ടെന്നെട്ട് മതി കൈക്കോട്ടോണ്ടെ.
ആഹ് കൈക്കോട്ടോണ്ട്ലെ മ് ഇൻക്ക് പിരാന്താണ് അങ്ങൻത്തെ പണികൊ ഞാന്പ്പം ഇര്ന്ന്ട്ട് പർച്ച്ണ്ടെങ്കി പർച്ചോ അല്ലെങ്ക്യാട് വളർന്നോളിന്ന റിം ഞാ കൊർ ഞാന്റെ പണിവെക്കും.
തന്നെ തോനണ്ട്?
ആരെപ്പോ കണ്ടത് ഞാനിപ്പോ ഇഞ്ഞിമ്പോ ഒന്നെറ അതാ ആരോടോ ഞാനിപ്പന്റെ ഇ ന്റെമ്മക്കെ വന്ന്ണ്ടാലേക്കാരം ചീത്തേക്കുന്നാ.
തന്നേ.
കാരണം ഇമ്മാർകൊക്കെല്ലെ അങ്ങൻത്തെ കാര്യം ര്യത്തിലൊക്കെ ഭയങ്കര ഇത്ണ്ടാക ഓൽക്ക് ഭയങ്കര മുറ്റം അങ്ങനെ ഏ എന്ത് കേട്ടില.
ഏ.
പുല്ലേ.
ആ.
അച്ചെക്ക്ട്ടക്കാണോയ്ക്ക.
ആഹ് എന്താ ഒ നല്ലആ അങ്ങനല്ലേ അത് ഞാന് ആദ്യം ശരിയാക്കിന്ന്ട്ട് ഈ മഴ എന്താ നല്ല മു മുർക്ക്ണേന്റെമുന്നൊക്കെ പർച്ച് പർച്ച് ശരിയാക്കിന്നു എന്ന്ട്ട് നല്ല വൃത്ത്യേര്ന്നു നല്ല കാണാന്. പിന്നെ ഞാനെന്ത് ചെയ്തന്നോ മഴയൊക്കെ പെയ്തപ്പോ രണ്ട് രണ്ടാഴ്ച്ച പിന്നെ ഈ അടുത്ത് പെരപ്പണി തിരക്കാണ് ന്നാന്താ എന്താ പുറത്ത്ക്ക് ഇറങ്ങാൻ പറ്റൂല നറച്ച് പണിക്കാരാ അപ്പൊ എന്റെ മാപ്പിള പറയും പണിക്കാര് ഇണ്ടാവുമ്പോ അവിടെ ഇജ്ജ് മുറ്റടിച്ചാനൊന്നും പോണ്ടാ ഏഹ് ഉള്ളിക്ക് കേറിക്കോളാൻറയും പിന്നെ മാപ്പിള പറയണതു അല്ല പിന്നെ ഇവിടൊക്കെ സി സി ടിവി ഇതൊക്കേണ് അപ്പൊ ഞാന് അപ്പ ഞ്യാ ഒരു ജാതിയല്ലേ അപ്പൊ ഞാൻ ഉള്ളിക്കങ്ങ് കേറും
ഏഹ് പണിട്ക്കണൊക്കെ അപ്പൊ കാണുല്ലോ അപ്പയ്ലിലെ
ഏഹ്
എഹ് പണി ഇടുക്കണൊക്കെ അപ്പൊ കാണുല്ലോ അപ്പയ്ല്റയ
ആഹ് അതാണെ അപ്പൊ നമ്മക്കൊരു ജാതിയാണ് നമ്മള് വരച്ച പണിക്കാരെ പോലെ കളക്കുമ്പോ ആഹ്
ക്യാമറ കണ്ടോട്ടെ വല്ല പച്ച‌ക്ക് ഇട്ട്ക്ക
ആഹ് ഞാനായ് ഞമ്മക്കെന്താന്നോ നമ്മളതില് ഓല ഓലതില് കാണൂല്ലെ നമ്മളിങ്ങനെ പണി ഇടുക്കണൊക്കെ ഇതാവണെക്കെ ഓലിരുന്ന് കാ അപ്പൊ അത് വിചാരിച്ച് ഏഹ്
ഇ പണി ഇടുക്കണോ കാണോ പുതിയാ
ഞാൻ ഇന്റെ മാപ്പളന്റെ ഫോണിലല്ലേ അവടെ എരുത്തില്ലെ പെരപ്പണില്ലേ ആഹ് പെരപ്പണിക്കാര് ക്യാമറ വച്ചിക്കണ് ഓല പെരകാണാൻ പെരേക്ക് പക്ഷേ ഓല പെരേ ക്കാണെങ്കില് നമ്മള് മുറ്റത്ത്ക്ക് ഇറങ്ങി നമ്മുക്കും നമ്മളേം അയ്ലി പെടുവേ
തന്നേ
ആഹ് അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാന് അങ്ങനെ പെടൂന്ന് തോന്നാ കൊടിനെണ്ടാവും അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാന് അങ്ങനത്തെ ഇമക്ക് വല്ലാതെ പോണില്ല എന്ന ഞാന് ഇനി വിളിക്കണ്ടിട്ടില്ലോ ഇത്പോലെ വിളിക്കണ്ട് കുട്ടികൾക്ക് ചായക്കെ കൊടുക്കട്ടേറെ
ആഹ് ഇജ്ജ് ചായ എടുത്തോ എന്നാല്
ആഹ് ആഹ് ആഹ്
ആഹ് എന്നായിക്കോട്ടെ